ആ പറയൂ.
എവിടെ
ഞാൻ കടേല്ണ്ട്.
എന്ത് കടേ പോയ്ക്കണൂ.
ആ വർക്കിലാണ്.
ഏ എങ്ങനേണ്ട് കച്ചോടൊക്കെ.
ഇതെല്ലാ. കുഴപ്പമില്ലാതെ പോവണ്ട്. കൊറവാണ് ഇപ്പൊ
മൊയ്ലാളീണ്ടോ?
ഒരാളില്ല. ഒരാള് പുറത്തുപോയി ഇനി കുറച്ചു കഴിഞ്ഞിട്ടാ വരൊള്ളു.
ഉം എന്തിന്റെ കടയാ ഈ ഇപ്പെ കയറിയത്.
ജ്വല്ലറിയിലാണ്.
ജ്വല്ലറിയിലാ.
ആ
എങ്ങനെ ഇപ്പെ എങ്ങനെ പൈസാ ഇപ്പെയ്‌ന്. സ്വർണ്ണത്തിന് എങ്ങനാ.
സ്വർണത്തിന് എന്തപ്പോ നിലവിൽ ഇപ്പങ്ങനെ ഒരു മൂന്നാല് ദിവസായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കാണ്.
ഉം
ഒന്നിന്റെ താഴെ ഇവിടെ തന്നെ പെരിന്തൽമണ്ണ.
ഏ എത്രയായി കേറീട്ടപ്പോ.
ഞാനിപ്പൊരു കുറച്ചായി കേറീട്ട്. കൂടുതലൊന്നായിട്ടില്ല.
ആഹ് ഞാൻ ഉച്ചക്കു വിളിച്ചപ്പെന്തോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി
ആ ഭക്ഷണം കഴിക്കാൻ പോയ്ക്കായിരുന്നേ. ഞ ഭക്ഷ അപ്പൊ ആ സമയത്ത് ഇനി വെച്ചിടെ
ആ
ഭക്ഷണം കഴിക്കാൻ പോയാ ആ സമയത്ത് പിന്നെ വേറ ഒന്നിനും സമയം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാ അങ്ങനെ പെട്ടന്ന് പോരും വേണ്ടിവരും.
പിന്നെ എപ്പലാ കടേകടേ കേറ
പിന്നെ രണ്ട് മണിയാകും. രണ്ട മണി കഴിയും പിന്നെ കേറാന്. ഒരു മണിക്ക് പോയാ രണ്ട് മണി ആകുമ്പോഴേ കും രണ്ട് മണി രണ്ടേ കാലക്കെ ആകും ചെലപ്പോ.
കട എപ്പോഴാ പുട്ടാലേ.
കട ആ ആറര, ഏഴുമണി, ഏഴര അങ്ങനെയൊക്കെ ആയിട്ട്
വീടിന്റെ അടുത്ത് തന്നെയാണോ
ആഹ് വീടിന്റെ അടുത്തന്നെ ഒരു അഞ്ച് അഞ്ച് കിലോ നാലഞ്ച് കിലോമീറ്ററേ ഉള്ളു വീട്ടിന്ന് രാവിലെ ഒരു ഒമ്പ മണി ഒമ്പതരക്കെ ആവുമ്പോ കടേക്കെത്തും ഉച്ചക്ക് ചോറയ്ക്കാൻ പോവും
ഉം
ചോറയ്ച്ച് പിന്നെ അങ്ങനെ വീടിനടുത്തന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ഒപ്പിച്ചു പോകണ്ട് കുഴപ്പല്ലാതെ
ആഹ് അതാ ഞാന് ഇവിടെ ന്താ പോലൊരു കടയിലാണ് ഇപ്പൊ കടയിൽ ആയിരുന്നു ഇപ്പം ഞൻ ഒരു പഞ്ചായത്തിന്റെ ഒരു വർക്കാണ് അത് പണിയാണ് ഉം
ആഹ് ആഹ്
അത് കമ്പനി വേറെയാണ് ആഹ് തിരുവനന്തപുരത്താണ്
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ പഞ്ചായത്തിന്റെ ദിട്ത്തിട്ട് ചെയ്യാണ്
ഉം ഉം ഉം കോണ്ട്രക്ട് എടുത്തിട്ട് ചെയ്യാ
ആഹ് ആഹ് ആഹ് ജോലിയാ
ആഹ്
പാണ്ടിക്കാടാ പാണ്ടിക്കാടാണ് ആഹ് ഭക്ഷണം കയ്ച്ചു
ഇല്ലെ ചായ കുടിക്കാന്നായിട്ടില്ല ചായ കുടിക്കാൻ ഇനി ഒരു നാലരെക്കെ ആവുമ്പോ അങ്ങനെ അറങ്ങും മെല്ലെ അപ്പോഴേക്കും മുതലാളി മുതലാളിക്കൊ എത്തുള്ളൂ ഞാന്ന്നുള്ളൂ പണീല്
ആഹ് മുതലാളി അങ്ങനെ കാടെല് ഉണ്ടാവലില്ല രാവിലെ പോയ... പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറിയക്കാൻ പോവും ഒന്ന് വരും പിന്നെ ഞാ ചോറ്യ്ച്ച് വന്നാ പോകും പിന്നെ നാലഞ്ചച് അഞ്ച മണി.. കയറ്റേ പിന്നെ വരുള്ളു നാലര അഞ്ച മണിയൊക്കെ ആവും അപ്പഴേ... മുതലാളിയുടെ വൈഫ് ഹോസ്പിറ്റല അഡ്മിറ്റ ആ പനിയായിട്ടെ അപ്പോ മുതലളുടെ വൈഫ്... ആര് അപ്പൊ... അവര് വന്നിട്ടൊക്കെ പിന്നെ ഞാന്. അല്ല അവരിപ്പൊ ഇന്ന് ഡിസ്ചാർജ് ഇതെയ്ക്കും ഡിസ്ചാർജ് ആയിക്കും.. അപ്പൊ ആവരെ കൊണ്ടരാൻ പൊയ് ക്കാണ് ഒന്നെങ്കി ചെലപ്പോ അഞ്ച... അഞ്ചു മണി ആറ് മണിയൊക്കെ ഉണ്ടാവും..
എന്താ മുതലാളിന്റെ ഭാര്യക് എന്താ...
പനി ആയിട്ട്... അത് മൂന്നാല് ദിവസം എല്ലാർക്കും ഉണ്ട് പനിഓ.. മുതലാളിക്കും പനിയെനെണ് മുതലാളിപ്പൊ ഒരാഴ്ച ആായിട്ട് കടിക്കാനെ വന്ന്‌ട്ട്ണ്ടായില ന്നട്ട് ഇപ്പം മിഞ്ഞാന്ന് മുതലേ വേ.. തുങ്ങിയത് മിഞന്ന് ഇപ്പൊ വൈഫിനെ അഡ്മിറ്റ ആക്കി...
ശ്രദിച്ചോണ്ട് പകരുന്ന പനിയാണെങ്കിലെ എല്ലോടത്തണ്ട് ഇപ്പം പനി...
പ്പ പനിയാ ഓലെ വീട്ടത്തെ എല്ലാവർക്കും പനിയാ മകന്റെ വൈഫിനൊക്കെ... ക്കെ പനിയാ മകൻന്റെ വൈഫിന ഇന്നട്ട് അവരുടെ വീട്ടിൽ കൊണ്ടയാക്കി ക്കാണ് പനിയായിട്ട് എല്ലാവർക്കും നിര.. ത്തി പ്പാനിയ...
അന്റെ കല്ലിയാണം കഴിഞ്ഞോ..
ആ കഴിഞ്ഞ്...
ആ എത്ര കുട്ടികൾ ഉണ്ട്...
കരോട്ടി
ഉം എന്താലുംപ്പോ പനി ശ്രദ്ധിച്ചോണ്ട് ശ്രദ്ധിച്ചോണ്ട് പനി
ആഹ് ആ അങ്ങനെ മുതലാളി അങ്ങനെ കടക്ക് വരലില്ല പൊതുവെ ഇപ്പൊ തീര് വരുന്നില്ല പോയി പനിയ ആ പനിയെല്ലാ എന്താ ഭാര്യ ഹോസ്പിറ്റലും അല്ലേ പിന്നെ ഫുൾ അവിടെ മക്കളൊന്നും ഒക്കെ ഗൾഫിലാണ് അപ്പ ആരും ഇവിടെ നാട്ടില പ്പാകെ ചെറിയൊരു മകന് മാത്രേ ഉള്ളൂ അവൻ പഠിക്കുവാണ് അപ്പൊ അവനക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവന് ഉണ്ടാകന്നില്ല
ആ ചോടക്ക ഉണ്ടോ?
കച്ചവടം എന്താപ്പ ഈ ഭയങ്കര വില കൂടിയത് കാരണത്താലേ കച്ചവടൊക്കെ വളരെ മോശ
നീ അയിന് മുന്നേ ഏത് കടയിലാരുന്ന്പ്പോ
ഞാന് എറണാകുളത്തായിരുന്നു ഒരു പിന്നെ പിന്നെ ഇതിന്റൊക്കെ ഈ പൊടികൾ ഉണ്ടാവല്ലോ മഞ്ഞപ്പൊടിയും മുളകും പൊടിയൊക്കെ ഉണ്ടാവല്ലോ ആ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന കടിയിലായിരുന്നു
ആഹ് അടന്നെന്താ പോന്നെ
ഏ
അവിടുന്ന എന്താ പോരാൻ കാരണമെന്ന്
അവിടെ മറ്റേ ഈ കൊറോണായി കൊറോണ അല്ല മറ്റേ അന് മുമ്പ് ഇത്ണ്ടായില്ലേ പ്രളയം ഇണ്ടായില്ലേ ആ ആ സമയത്ത് ആകെ വെള്ളം കൂടിട്ട് എന്താ ഞങ്ങളെ എന്താ ആ കോമ്പണ്ടില് മൊത്തം വെള്ളായിരുന്നു അപ്പൊ അങ്ങനെ അ നിർത്തിയിട്ട് പോന്നതാണ് പിന്നെ അതിന് ശേഷം പക്ഷേ പൊളിച്ചിരുന്നു അപ്പോഴേക്ക് ഞാന് ഇവിടെ കേറി പിന്നെ ഇവിടെങ്ങനെ സെറ്റില് ആയി പിന്നെ അതുപോലെന്നെ വർഷത്തില് പിന്നെ ഇവിടെ വേറെ ഒരു രണ്ട് മൂന്ന് വർക്ക് ഒക്കെള്ളതായിട്ട് ഇങ്ങനെ അങ്ങോടും ഇങ്ങോട്ടും തട്ടിമുട്ടി നിന്നു പിന്നെ അവര് വിളിച്ചപ്പോ പിന്നെ അങ്ങോട്ട് പോയതുംല്ല അവര് എറണാകുളത്തൂന്ന് പിന്നെയും കോഴഞ്ചേരി അറിയാം എറണാകുളത്തൂന്ന് പിന്നെയും പോകണം അത്യാവശ്യം ഒരുപാട് പോകണം ഒന്ന് രണ്ട് മണിക്കൂർ പിന്നെയും ആ എറണാകുളത്തൂന്ന് പോവാണ്ട്
ആഹ്
ലീവ് ആണെങ്കിലോ ഒരു ഞായറാഴ്ച മാത്രേ ലീവൊള്ളൂ
ഇന്റെ വീടിന്റെ അടുത്ത് തന്നെയാ ഷോപ്പ് കട എടുക്കണ
ഇത് വീടിന്റെ അടുത്ത് തന്നെയാ നാല് കിലോമീറ്ററേള്ളൂ
ആഹ്
പിന്നെ മെറ്റേന്ന് പറഞ്ഞാല് വലിയൊരു മെച്ചൊന്നുല്ല വേറെതേലും നോക്കണം എന്നുള്ള പ്ലാനിലാണ്
കിട്ടുന്നത് കിട്ടുണുണ്ട് ആരാന്റെ പണിയാവുമ്പോ നമ്മുക്കൊര് എടങ്ങേറാണെ
എന്താ വെച്ചാൽ നമുക്ക് സ്വന്തായിട്ട് ബിസിനസ് ഇണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്
അതെ ഒരാളിങ്‌
വേറൊരാള് കീഴില് നിക്കുമ്പോ ഒരു അ നമുക്ക് ലീവും കിട്ടൂല നമുക്കൊരാവശ്യ ണ്ടെങ്കിൽ എവിടേലും പോകാനും നടക്കൂല ഒക്കെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാ
ഇതാകുമ്പോ നമുക്ക് എന്തേലും ലീവ്ണ്ടാവുമ്പോ വല്ല കല്യാണോ അത്ണ്ടാവുമ്പോ ലീവ് എടുക്കാലോ വേറെ കടയിൽ വേറെ ആൾക്കാരുണ്ട് തക്കാറില്ല അ മളള്ള
അതെ അതാണ് പ്രശ്നം അത് കാരണം എനിക്ക് ലീ ലീവിന്റെ ഒരു കാര്യ പ്രശ് നം മാത്രവിടെ കാര്യമായിട്ടുള്ളത് ലീവും സാലറിം കുറവ് തന്നെയാണ് ലീവ് തീരെ കിട്ട ലീവ് നമുക്കിപ്പ വീട്ടിലന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പരിപാടി കിട്ട്ായോ പറയും ആറാഴ്ച ലീവ് ഉണ്ട് അതല്ലേ ബാക്കിയുള്ള ദിസ് ങ്ങളിൽ എന്തേലും പരിപാടി എന്തെലുംക്കെ ഉണ്ടെങ്കി അതിനെപങ്കെടു പങ്കെടുക്കണങ്കിലക്കെ ബുദ്ധിമുട്ട് അപ്പൊ വീട്ടിൽ തന്നെ എന്തേലുമൊക്കെ ആണെങ്കിൽ അത് പോയിട്ടാണ് വായോ ന്ന് യു
എനക്ക് ദൂരത്ത ദൂരത്തൊക്കെ പറ്റിയ എടുക്ക പണി
നെ
ദൂർത്തൊക്കെ നല്ല പണി കിട്ടണെ പറ്റുവോ
എവിടെ ആണെങ്കിലും കുഴപ്പൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമാത്ത സാഹചര്ത കിട്ടുകുണ്ടെങ്കില്ലേ ദൂരത്താണെങ്കിലും
ഞാൻോ ഞാൻ നോക്കണ്ട അലികധ പറയണ ഞാൻ പറഞ്ഞ എന്റെ ട
ആഹ ആയിക്കോട്ടെ
ചിലരെ എന്തായാലും ദൂരത്തേക്ക് പോകില്ലേ ചിലർ ഇപ്പോ കല്യാണംക്ക കഴിഞ്ഞാല് പിന്നെ കുട്ടികളി മക്കളൊക്കെ ഇട്ട് പോണെങ്ക പോകുമ്പോളേ
ഉം് നമ്മക്ക് അങ്ങനത്തെ പ്രശ്നംൊന്നുമില്ല എവിടെ ആണെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലാതെ സാലറി ഇട്ടുകണ്ടെേ ഇതിപ്പോൊ ഈ സാലറിയുടെ പ്രശ്നുണ്ട് ഏത് പിന്നെന്താ സുഖ എന്ന വെച്ചാൽ നമുക്ക് വീടിന്റെ അടുത്ത് തന്നെയാണ് പിന്നെ പോയി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ചൂടുള്ള ഭക്ഷണം കഴിക്കാം
ആഹ
പോട്ട ഭക്ഷണേക്കാരൊക്കെ വീട്ടിൽ പോുകയും ചെയ്യാം അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നോക്ക അെ അതൊക്കെണ്ട് പക്ഷെേഈ നമുക്ക് ഞായറഴ്ചല്ലത്ത ദിവസങ്ങള ഇൾ ലീവ് എടു ുണ്ടെങ്കിൽ ഒരിക്കലും നടക്കൂല ഞാൻ ഈ വക്കുണ്ടെങ്കി മുതലാളിക്ക് അത്യാവശ്യം പ്രായമണ്ട് ഏത് കാരണാ കയി ലീിവാക്കേണ്ടി വരും
ആഹ
മൂപ്പ കൊറ്റക്ക് തുറക്ക കണക്കൂല്ല അല്ലെ പിന്നെ മൂപ്പര മകന ആരെങ്കിലും എ ആട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല
അല്ല ഇന്ത് പൈസ കൂടുത്ത തരുമോ നിക്കുന്നന് അനുസരിച്ച്
പൈസ കട്ടിത്തെരലൊന്നും കൊറോയിട്ട് ഇ ഈ കച്ചവടം ഇല്ലാത്ത കാണത്തല്ലേ വില ഇങ്ങനെ കൂട അനുരിച്ചച്ച് കച്ചവടം കുറയാണ് കച്ചവടം ഇപ്പ തീരല്ലത്ര നമുക്ക്ങ്ങ ചോദിക്ക ശമ്പള കൂി തരാനൊക്കെ ചോട നടക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൂട്ടിത്തരാൻ പറ്റും എന്നൊക്കെ ചോദിക്കാം ഇതതൊന്നും പറ്റാത്തതല്ല ഇല്ല രണ്ട് ഷട്ടർള്ള റൂം
ആഹ
കച്ചവടംണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമക്ക് കൂട്ടി ചോദിക്കൊണ്ട് അർത്മണ്ട് ഇതിപ്പോൾ കച്ചവടമല്ലാത്ത കാലത്ത് നമു പൂട്ടിച്ച ചോയ്ക്കാൻ പറ്റൂല ക്യാ് അങ്ങനെ നിന്ന അങ്ങനെ പോകണ്ട് നോക്കട്ടെങ്കിൽ വെറുതെ നല്ലത്ന്തെലിലും കട്ടന്നുണ്ടെങ്കിൽ മല്ല എന്തെങ്കിലും
നല്ല നല്ല കിട്ടുണ്ടക്ക് പിന്നെ ഇറങ്ങ കഴിഞ്ഞ
അങ്ങെ ഇറങ്ങി കഴിഞ്ഞാ പിന്ന അത് അത് നഷ്ട രണ്ട് നഷ്ടടമെങ്ക വേറെൊന്ന സെറ്റായിട്ട്ക്കെ ഡിയകുമ്പോററങ്ങണം വിളിച്ചിട്ടാണ് ഇതിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓക്കെ നമുക്ക് വീട്ടിൽ പോ വീട്ടിൽ പോ എന്തായാലുംൾ പെട്ടെന്ന്ൊന്ന് വീട്ടക്ക് പോണംെന്നുണ്ടെങ്കിലാവകും പോയി പോരൊക്കെ ചെയ്യ അങ്ങനെയൊക്കെ അല്ലെ നടന്ന പോള്ളല്ല വണ്ടി നാാല കിലോമീറ്റർ ഉണ്ട്
ആഹ
ആ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഉണ്ടാവില്ല അഞ്ച് മിനിറ്റ് അഞ്ചെ ആറ് മിനിറ്റ്
ആഹ ആഹ ആഹ
അത്ത ുള്ളിലായിട്ട് പോവാനുള്ളത് വീട്ടില് ഉമ്മപ്പിുണ്ട് അനിയണ്ട് അനിയത്തി ഉണ്ട് പിന്നെ ആഹ അേ ഉള്ളു പിന്നെ തറവാ നമ്മള് വേറെ വീട് വെച്ചതാ
ഇ വള പോയിക്കണോ
ഇല്ലല്ല ഉപ്പ
ആഹ
ഞാന ഇനി വേറെ വീട് വെച്ചിട്ട് വേണം അനിയുണ്ട് അവന്റെ കല്യാണം കഴിട്ടില്ല
ഉം
അപ്പൊ അവൻ ഗൾഫിലാ
അതൊക്കെ ശരിയായിക്കൊളും
അപ്പൊ ഞാൻ വന്നിട്ട് അവനിക്ക് പെണ്ണ് നോക്കണം
എത്ര വയസ്സ് വയസ്സിണ്ട്
അവനിക്ക് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ
പെണ്ണ് കിട്ടാൻ കൊറച്ച് പണിയല്ലേ ഇപ്പോ ആ സമയ ഈ സമയം ഈ ഇരുപത്തി രണ്ടാം വയസ്സില് നോക്കണം എന്നാലെ ഇരുപത്തി നാലാം ആവു കിട്ടുള്ളൂ അപ്പൊ
എന്റെ കൂട്ടുകാരൻ ഇപ്പൊ ഇരുപത്തേഴായി അവൻ നോക്കിട്ട് കൊറെയായി നോ
എനിക്ക് ഇരുപതിയെട്ടായി എനിക്ക് ഇതുവരെ പെണ്ണ് സെറ്റായിട്ട് ഇല്ല ഞാൻ അതുകൊണ്ടാ പറഞ്ഞ ഭയങ്കര ഇടങ്ങാറല്ലേ
ഞാന് പിന്നെ കൊറോണ സമയത്ത് കഴിഞ്ഞ് ഇന്റെത്
ഉം ഇപ്പ അയിന് കുറച്ച് ടൈറ്റ പെണ്ണുങ്ങള് ഭയങ്കര ജാട കൂടിയേക്കണ് ആ ആ അ മറ്റേ ജോലി ഓൻക്ക് ജോലി വേണം എന്നിട്ടേ അവ കഴിക്കോളൂ അങ്ങനത്തെ നിബന്ധനം ആണ് ഇപ്പോ
ഉം ഉം
ഉം വേറെന്താ പിന്നെ
വേറെന്താ ന്നാ ആയി വേറെന്താ വിശേഷിച്ച് ഒന്നുമില്ലല്ലോ എന്നാ പിന്നെ വിളിക്കണ്ടന്നാ
ഒക്കെ എന്നാ
ആഹ ശരി